യ് ഇപ്പൊ ഇടക്കും പനിയുണ്ടോ
ആഹ് ഇപ്പ കൊറവണ്ടായിക്ക ഉം ഇങ്ങളെ ചായകുടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല ഞാന് ചായ ഇണ്ടാക്കി ഒരു ഗ്ലാസ് കുടിച്ചു അന്റെ ഇടക്ക് വായ്പുണ്ണയിട്ടേ എനിക്ക് വായിൽ നറച്ച് മുറിയളാണ് അപ്പൊ ഇന്നലെക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഒന്നും ഞാൻ
ആഹ് അങ്ങനെ വരെ
ഇതിങ്ങനെ വായ്പുണായിട്ട് ഭയങ്കര - ഇല്ല ആരെ എണിട്ടിട്ട് നല്ല ഒറക്ക ക്കാ ഇവിടെ നല്ല തണുപ്പ് ഉണ്ടെ
ആഹ് അങ്ങനെ
അപ്പൊ പൊതച്ചു മൂടി
ആഹ് ആഹ് തണുപ്പാവുമ്പോ പിന്നെ കുട്ടികളൊ നീച്ച് പിന്നേറെ ഉം
ആഹ് അല്ലെങ്കിൽ അവരൊക്കെ രാവിലെ നേരത്തെ സ്കൂളിൽ പോകണം മുന്നൊക്കെ എട്ട് മണിക്ക് വണ്ടി വരും
ആഹ് അങ്ങനെയല്ലേ
ആഹ് ഇപ്പ പിന്നെ ഒമ്പത് മണി ആക്കി
ആഹ്
ഇവിടെ അടുത്ത് തന്നെണ് കൊറച്ച് ദൂര ഉള്ളു സ്കൂൾ
ആഹ് ഇനിപ്പ ഇന്ന് സ്കൂള് ഇല്ലല്ലോ ഇന്ന് ലീവല്ലെ സ്കൂള്, ഉം
ഇന്ന് ലീവാണ് അതാണ് അങ്ങനെ കിടന്ന ഉറങ്ങുന്നത് ഇന്നും നാളേം ഇല്ല ആള് പോവാൻ വേണ്ടി നിക്കാണ്
ആഹ് ഒറങ്ങാണല്ലേ
ന്ന് നേരത്തെ പോണം ന്ന് ഓഫീസിൽ എന്തോരു ഇത്ണ്ടന്ന അന്നിട്ടേ
ആഹ് ശരി
ൻ നിക്കുന്നില്ല അത് അവിടുന്ന് അത് കാരണം പിന്നെ ഒന്നു ഉണ്ടാക്കാത്തത അല്ലെങ്കി ഇപ്പ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിരുന്നു
ആഹ് ശരി
അനാല് എനീക്കല് ഇത്രയും നേരെത്തെനി ഞാൻ ചിലപ്പോ സ്കൂളൊന്നും ഇല്ലെങ്കില് കൊതുകു ശല്യന്ന് പറയാനധികല്ല്യ
ആഹ് വെള്ളം കെട്ടി നിർക്കണ ഏരിയൊന്നുംണ്ടാവൂല അല്ലേ
ആഹ് ഇവിടെ അങ്ങനെ എന്താ പറയാ മ്മൾ കൊതുകിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വൈന്നേരം ഇണ്ടാവാറില്ല്യ പിന്നെണ്ടല്ലോ നല്ല മഴ
ഇവിടെ അടുത്തായിട്ടേ റബറിന്റെ തൊട് കണ്ടേ അവിടെന്ന ഇങ്ങിട്ട് കൊറെ അവിടെന്ത തളിച്ചൊക്കെ ചെയ്തുക്ണു എന്നാലും ചെറിയ കൊതുക് ശല്യൊക്കെ ഉണ്ട് ഇപ്പോഴുന്ന് പറയ
ആ അ വീതിയോന്തെങ്കിലും കത്തിച്ച് വെക്കലുണ്ടോ കൊതു ഇതിന്റെ
ആഹ് ഒരു തിരിയല്ലേ കച്ചൊക്കെണ്ട്
ആഹ് ഇവിടെ പിന്നെ ആ പ്രശ്നല്ല കാരണം അങ്ങനൊ ഒരു ഇതുവരെ ഞാനങ്ങനെ കത്തിച്ചിട്ടൊന്നും ഇല്ല്യ
ആഹ് അങ്ങനെയാണല്ലേ
ആഹ് ഇനിയിപ്പ എന്ത മീന എന്തെേങ്കിലും വാങ്ങിക്കോ
ആഹ് മീൻ വാങ്ങണം നീ അലന്ന് കൂട്ടാന് ഇണ്ടാവൂല്ല കുട്ടോളോ
ആഹ് പച്ചക്കറി മാത്ര മീന് ഇ ദ എല്ലാവർക്കും മീനേണന്ന് നിർബന്ധ
അങ്ങനെയൊന്നുല്ല ന്നാലും ചെറുതായിട്ട് എന്തേലും എന്താ കൂട്ടാനായിട്ടേ ഉപ്പരികളൊക്കെ ഇണ്ടാക്കും ന്നാലൊന്ന് ഒരു മീന് ഉം മക്കൾക്കൊക്കെ ഇഷ്ടമാണ് മീൻ ഉം ഇപ്പ പനി പനിള്ള കാലല്ലേ മീൻമുട്ടക്കെണ്ടാ മീ മീൻമുട്ടള്ള കാലല്ലെറയ അപ്പൊ പിന്നെ ഓൽക് ഇഷ്ടാണത് മുളക്ക ഇട്ടിട്ടന്നെ വെക്ക പിന്നെ ചെ ഇപ്പൊ തേങ്ങ അരച്ചിട്ടും വെക്കും തേങ്ങ അരക്കും പക്ഷെ മോൾക്ക് തേങ്ങാരച്ചേ വല്ലാതിഷ്ടല്ല അപ്പൊ കൊറച്ചയ്ന്നട്ത്തിട്ട് ഓൾക്കാത്രട്ത്തിട്ട് പിന്നെ തേങ്ങരക്ക ചെയ്യാം
അയ്സെരി ആ ഇവിടിഅതന്നെ തേങ്ങക്കെ പേരിചീരകക്കെട്ട് അരച്ട്ട്
ആ അപൊ ടേസ്റ്റ് ആണത് ആ അഹ് നല്ല രസാൻ കഴിക്കാനറിയയ്
ഞാന് ചെൽപ്പോ തേങ്ങിയ വർത്ട്ടൊക്കെ അയലൊക്കെ കിട്ടിക്കഴിഞ്ഞാല് തേങ്ങ വറക്കും വർത്ട്ടക്കെ ങ്ങനെ
ആഹ് ഇബടെകെ അയലട്ട മൊളക് മൊളക്ട്ടതാാണ് ഷ്ടം ലാർക്കും അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യും ഉം
ഇവടെ ങ്ങനെച്ച കറി ആ കറി നല്ല കട്ടി വേണം
ആ ബടെ ബടെ പുളി ട്ടതാരും കൂട്ടൂല കൊടം പുളിയാണെങ്കി പിന്നിം എല്ലാർക്കും ഇഷ്ടാണ്
ആ കോടമ്പുലി ങ്ങനേ ങ്ങള് ഒണക്കല
ആഹ് ഞങ്ങളെ വീട്ടില്ണ്ട് അയ്ന്റെ മരം
അത് ശരി അ ആ
ആ അപ്പൊ പിന്നെ സുഖണേയ് അഹ് നല്ലോന്ണ്ടാവും ചെയും ആ മരത്ത്മേ ഞങ്ങളെഞപ്പറത്ക്കും അട്ത്ത വീട്ടൊളികൂടിക്കെ കൊടുക്കലാണ്
അ ആ വിക്കോ
ആ ചെലോർക്ക് വിക്കും ചെയ്യും നല്ല ഉണ്ടെങ്കിലള്ളു വിക്ക പിന്നെ നല്ല സാധനല്ലെ അപ്പൊ ഞങ്ങൾ വല്ലാതെ വിക്കലില്ല ഞങ്ങളന്നെ വീട്ടാവശ്യത്തിനും പിന്നെ അയൽവാസിയേലും കുടുംബക്കാരും ഒക്കെപാടെണ്ട്ട്ക്കും അപ്പൊ പിന്നെ അയ്ന് മാത്രം ന്നുംണ്ടാവൂല്ല തിന്റെ ത് ഔഷധ ഗുണം കണ്ട്ട്ട് അതന്നെ മറ്റേ സാധാ പുളിടെ മാതിരിയലലോ നല് നല്ലതല്ലേ ഇപ്പുള്ളി വയറിനും നല്ലതാണ് ആഹ്
ഇവടെ എന്റെ അമ്മ കൊടുത്തയച് വയ്നാട്ട് ന്നേയ് ന്റെ അമ്മായി അപ്പൊ അവ്ട്ന്ന്
ങ്ങള് ന്താ റ്റൂറ് പോകാറുണ്ടോ
ഓ ഞങ്ങൾഞ്ഞ്പ്പന് ആയിട്ടൊന്ന് പോണംന്ന് വിചാച്ചിട്ടാണ് അപ്പൊ വെക്കേഷൻ ആയിട്ട് ഒന്ന് പോയി
ആ അത് ശരി ഞങ്ങള്പ്പോ വെ മറ്റേ ഇ അവധി ആയപെ അവധിക്കാലലേന്ന് കുട്ടിയാൾക്കൊക്കെ അപ്പൊ ഞങ്ങള് ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി പോന്നു ഇനിപ്പോ അടുത്തത് ഉം പോണന്ന് കെര്തികുണു ഇപ്പൊ മഴക്കല്ലേ മഴക്കൊന്ന്
വേണം ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് ങ്ങനെ ഇരിക്കിയാ
ആ ഞങ്ങൾ മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൂന്ന് രുതീട്ടാ കുട്ടിയൽക്കൊക്കെ അല്ലെങ്കിലേ പൊതുവേ പനിയണേനും പിന്നെ കുട്ടികൾക്ക് എവ്ട് ക്കേലും ഒന്ന് പോയാ പിന്നെ കൊറച്ച് അധികെകാരംഅന്ന് പിന്നെ കടക്കാനും ഒറങ്ങാനും ഒന്ന് ഒരു സുഖം ഉണ്ടാവുല
ആ എന്നിട്ട് പിന്നെ വർക്കൊന്നും കൊഴപ്പല്ലട്ടോ എത്ര യാത്ര പോയാലും
ആഹ് അത്ശരി ആഹ്
അവർക്ക് സുഖായിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ നമ്മടെ സ്വന്തം വണ്ടി അല്ലേ അപ്പൊ പിന്നെ ഞ ങ്ങനെ നിർത്തിട്ടും അങ്ങനെ അങ്ങനെ
ഈ അലർജി പ്രശ്നം വരുടെയ് ഉം എന്താണ് ആഹ് ഇമ്മ്യൂണി സിസ്റ്റം കൊറവാണ് പ്രതിരോധ ശേഷി അപ്പൊ പിന്നെ കുട്ടിക്ക് മെര്ന്നൊക്കെ കൊടുക്കണാറേയ്
അഹ്ശരി ആ വടെ മോന് ചെവീടെ ഒരു പ്രശ്നണ്ട്
ആഹ് അയ്ശരി
നല്ലനീരങ്ങും ചെവീടെ ഉള്ളിൽ
ആഹ് ആഹ്
പ്പോ നീര്കെട്ടീ
ഔ ചെവി വേദന സൈക്കൂല വടെ മോൾക്കുംടെക്ക് ഇണ്ടാവാറുണ്ട്
എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ചെറുദിലേ കാണിക്കെല്ണ്ട് അപ്പൊ ന് പത്ത് പതിനഞ്ച് വയസ്സ് വരെ
ഇപ്പൊ നമ്മള് ചെ ചെവിയുടെ ഉള്ളില് ചെപ്പി അറിയുന്ന സംഭവംല്ലേ ചെിലപ്പോ കർണ മെഴുക അത് അധികയാലും കുട്ടികൾക്ക് വേദന എടുക്കും ചിലപ്പോ വല്ല ചെറുതായിട്ട് വല്ല വെള്ളം അതിന്റെറെ ഉള്ളിക്ക് കേറിയൻ മതി അപ്പ തന്നെ പഴുപ്പ് വരും
ചെവീടുള്ളിൽ ഇതുപോലെ ചെപ്പിയൊന്നുല്ല നീരിറങ്ങാ ജലദോഷം വന്ന് അപ്പം ഈ ചെവിയുടെ വേദന തൊടങ്ങും
ആഹ അങ്ങനെയാണല്ലേ
ദൊവസം വരാതെ നോക്കണം എന്നാ ഡോക്ടർ പറഞ്ഞതേ വേറെ ആ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഉണ്ടാവന്നാണ് പറഞ്ഞത്
ആ അവരൊക്കെ നമ്മള് നല്ല സൂക്ഷിക്കണ്ടി വരും ആഹ് പല്ല് വേദനയുടെ കാര്യം പറയാരിക്ക നല്ലത് ഇന്ക് ഏന്നേരം പല്ല് വേദനെക്കാരം
അതെ ഇവിടെ മോൾക്കുണ്ടായിരുന്നു
ഇപ്പൊ രണ്ട മൂന്ന് പല്ല് റൂട്ട് ക്കനാൽ ചെയ്തിട്ടായിരിക്കണ അതെ
ആ അതാ മോനൊക്കെ നിന്ന് പോണം
ആഹ് അയിന് അത് നല്ല പൈസ ഉള്ള പരിപാടിയാണ് പക്ഷെ വേദന സഹിക്കലോ അത അതില
അയ്യോ വേദനന്ന് പറഞ്ഞ ഭയങ്കര നമുക്കൊന്നും കുട്ടികള ഒന്നും ഇങ്ങനെ പറയും
ആഹ അതന്നെ പക്ഷെ അമ്മക്ക് വരുമ്പോള്ളള്ള അറിയാ എ്മാതി വ ഉം അങ്ങനെയാണ്
എന്നിട്ട് ഞാനിപ്പ കൊണ്ടയി കാണിച്ചു ഇപ്പൊ പല്ലില് മരുന്ന് വെച്ചു
ആ ചെലയിടത്ത്ണ്ട് ഞങ്ങൾ ഇവിടെ ഒരു അടുത്ത് ത്തിട്ടിലും മാറ്റിയ പുഴു എടുക്കണത എന്നിട്ട് ഒരു സംഭവം പല്ലിന്റെ ഉള്ളിലെ വേദന വരുന്നോടത് പുഴു ഉടുക്ക ചെലേരു പറയിണ്ട് അത് കൊഴപ്പല്ലാന്ന്
അറിയാ ഈ പല്ല് ഓട്ടായിട്ടുണ്ട് ണപ്പല്ല് ഹേ അവരത് ക്ലീൻ ചെയ്യും ഡോക്ടർ പക്ഷെ പിന്നെഈ ഭക്ഷണൊക്കെ അയിൽ
അയിൽ പോയി അടയും ആ അപ്പൊ പിന്നീ വേദ ന തുടങ്ങും അങ്ങനെന്നെ ഇണ്ടാവണം ഇവിടിം അപ്പൊ പിന്നെ അല്ലെങ്കിൽ പല്ല് ഇട്ത്ത് കളയണം ന്നാ പിന്നെ വേദന ഉണ്ടാവൂല ആഹ് അതാണെ ഇപ്പൊ കുഞ്ഞി ആ പിള്ളേർക്കന്നെ ഇപ്പ അങ്ങനെ തൊടങ്ങാണ് മറ്റെ കർശ്യ ഉള്ള നല്ല ഫുഡുകള് കൊടുത്തോണ്ട്
അതിന് അവന് മോൻ ഇറച്ചി മീനും ഇതൊന്നും കഴിക്കില്ല
ആഹ പിന്നെ അതേ അത് കഴ പിന്നെല്ലെങ്കിൽ നമ്മള് നഡ്സുകളില്ലേ ഈ പയർ വർഗ്ഗങ്ങള് ചെറുപയർ മമ്പായർ അങ്ങനത്തൊക്കെ അത് കൊടുതാ പിന്നെ ബാദാം ബദാം പിസ്ത അങ്ങന തെകെ കൊ കൊറച്ച് വെല കൂടുതലാണ് എന്നാലും കൊറച്ച് ച അതൊക്കെ വാങ്ങി കഴിച്ചാൽ മതി
ഇത് അല്ല ബദാമൊക്കെ വാങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് തിന്ന് തീർക്കും അതണ് കൊറചീച്ച കഴിക്ക കുഴപ്പമില്ല ഇത് ഒറ്റിരിപ്പി അവിടെ ഇരുന്ന് കഴിച്ച് തീർക്കൂ
ഓ അതൊണ്ട് അത്പ്പൊ ഞമ്മക്ക് മൊതലാവുല്ല
ഇതാണ് പ്രശ്നം ഇടയ്ക്കെ വാങ്ങി ച്ചെടുത്താലും കൊഴപ്പല്ല പക്ഷെ ഇത ഞാന എന്താ എപ്പോഴെങ്കിലൊക്കെ ഒ വാങ്ങിക്കൊള്ളൂ എന്തായാലും അപ്പ പിന്നെന്ന് പറാവാ മൃതം പൊടി ഒഴിക്കും പിന്നെ രാവിലെ കടല്ലാ ചെറുപയറ് അതൊെ
ആ അമൃതപ്പൊടിയിലുംണ്ട് പയറ് നമ്മള നിലക്കടലൊക്കെ പൊടിച്ചു ചേർക്കണ്ടല്ലോ ആ
അപ്പൊ അതുള്ള കാരണം പിന്നെ അവൻ അതങ്ങനെ കൊടുക്കും വേറെ ചിക്കനും മീനൊന്നും അവൻ തിന്നില്ല. അതാണ് പ്രശ്നം
ആ അങ്ങനെ എല്ലേ
ഞാൻ പിന്നെ! മോള് പിന്നെ അങ്ങനെയല്ല മോളല്ലാ രണ്ടാ ആൾക്കാരും എല്ലാം കഴി
ആ അങ്ങനെ കഴിക്ക്ണ കുട്ട്യൾക്കും തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാവും ചെയ്യും
ആ ഇവനാണ് കൂടുതൽ പ്രശ്നം വരുന്നെ ഇവർക്ക് രണ്ടാൾക്കും കുഴപ്പല്ല ചെറിയ ആൾക്കും അതെ അങ്ങനെ പനിയും കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല മൂന്ന് വയസായി
ആ
ഞങ്ങള് എപ്പെഴും ഞങ്ങള് പറയും ചെയ്യും
പ്രതിരോധശേഷി കുറവില്ലെങ്കിൽ കുറവായ കുട്ടിക്ക് നല്ല ഇത് ചെയ്യേണ്ടി വരും മറ്റേ അല്ലെങ്കിൽ
ഇപ്പൊന്റെ കുടുംബ കുട്ടികള് ഒക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കിണ്ടാവുല്ലേ
ആ ഒരാള് നീച്ചിക്കുണു മറ്റാള് ഇന്ന് സ്കൂള് ഒഴിവല്ലെ അപ്പൊ ഒറങ്ങാണ്
ആ ഇഹ് ആ ഇവിടെണ്ട്ഞാൻ പറയണ്ട് പനിയാണ് കുട്ടികൾക്ക് പനിയാണന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇഞ്ഞി കഴിഞ്ഞിട്ടൊള്ളൂ
മ്
ചെറിയാൾക്ക് മാത്രം വന്നില്ല്യ
ആ അതെന്താ അറിയോ ചുറ്റിലും വര്ന്ണ്ട് ഒരാൾക്ക് വന്നാൽ പിന്നെ വീട് ഫുള്ള് വരാണ്
ഉം ആ ശരി